ആഹ് കേക്കാ എന്ത് ചെയ്യായിരുന്നടി?
ഞാൻ ചായ കുടിക്കയ്നി റ്റി ടൈം നീയാ?
അയില്ല ഞാൻ ഇവിടെ ചായ ഇട്ടില്ല ഇവിടെ ചായ ഇടണം.
ഓ എന്താ സ്പെഷ്യൽ?
ഞാൻ ഇവിടോരു മുട്ടപപ്സ് ഉണ്ടാക്കാൻ നോക്കിയായിരുന്നു.
ഓ എന്തായി എന്നിട്ട് അതിന്റെ മുട്ടപ്പാസ് ഒക്കെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റോ?
ഓടി അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ആഹ് ഞ ഞാൻ പണ്ട് മറ്റേ കൊറോണ ടൈമില് മുട്ട പപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന അപ്പൊ ഇപ്പൊ ഒരു എന്റെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയപ്പോ മൊട്ട പപ്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടു അപ്പ അത് കണ്ടപ്പോ ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് നോക്കിയതാ.
ഓ ഓ ഓ ഓ ഞാനും കൊറോണ മറ്റ മറ്റേ ആദ്യമായിന്ന് മിക്ച്ചർ ഉണ്ടാക്കാൻ പഠിച്ന്റെ ആഹ് ടൈം ഇതല്ലേ എല്ലാരും ഒരു കപ്പലണ്ടി മിട്ടായി ഞാനും എന്റെ അനിയതിംകൂടി ഉണ്ടാക്കിയ്പോഴത്തേക്കും ഇടക് ഉണ്ടാക്കി ഉണ്ടാക്കി അവസാനം നമ്മൾ ഉണ്ടാക്ക ആക്കാൻ പോയത് ജാമായിരുന്നു അവസാനം തേമുട്ടായിയായി വന്നത്
ഞാനും ആ ടൈമില് കൊറെ ഉണ്ടാക്കിട്ടുണ്ട് മറ്റേ ഓറിയോന്റെ വെച്ച് കേക്കൊക്കെ ഇല്ലേ അത് ആ ടൈമിലാ തോന്നുന്നേ ഫേമസ് ആയത്
ഇത് വന്നത് ചക്കക്കുരു ഷേക്ക്
ആഹാ അത് ഞാനും ഇവ്ടെ ഉണ്ടാക്കിട്ടുണ്ട് ചക്കക്കുരു ഷേക്ക്
കോമഡി തന്നെയനല്ലി കൊറോണ ടൈം.
അതെ അതെ കൊ കൊറോണ ടൈമിലാണ് എല്ലാരും പുതിയ പുതിയ ഐറ്റംസും സാധനങ്ങളൊ കൊണ്ടുവന്നത് ഓരോ ടൈമില് എല്ലാരും അടുക്കളെ കയറി ഉണ്ടാക്കുആയിരുന്നല്ലേ ഓരോ സ്പെഷ്യൽ ഐറ്റംസ് എന്തുവാടി
ഉം ഉം ഇനി ഇനി അ അല്ല അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരുത് വന്നില്ല
അതന്നെന്നെ നീ എങ്ങനെ മിച്ചർ ആഹ് മിച്ചറുണ്ടാക്കുന്നത് എങ്ങനെ
ഉണ്ടാക്കുന്നില്ല നമ്മള് അരി ഇതുണ്ടല്ല ഒരു കടലമാവ്
ആഹ് കടലമാവ് ആ
വാങ്ങണം വാങ്ങിച്ചയ്ന് ശേഷം. സേവ് അതില് നമുക്ക് ആവശ്യമുള്ള എരിവും ഉപ്പും മാവില് ഇട്ട് കുഴച്ചതിന് ശേഷം നമ്മളെ സേവനാരി ഉണ്ടല്ലേ മറ്റെടിയപ്പം ഉണ്ടാക്കണ
ആ മനസി
അതില് എടുത്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം അപ്പം ഈ ആ ഒരു ആ എണ്ണയിലിട്ട് പൊരിച്ചട് നൂൽ നൂൽ ആക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോ ആ ഒരു സാധനം കിട്ടൂല്ലേ പിന്നെ അത് പൊടി ച്ചിട്ട് നമ്മളെ കപ്പലണ്ടിയും ആ കറിവേപ്പയിലയും എല്ലായിട്ടും വറുത്തെടുക്കുമ്പഴത്തേനും മിശ്രം
ഓ അത്ര എളുപ്പമായിരൂന്നല്ലേ എങ്ങനെ എണ്ണയിൽ ഇട്ട് വറക്കുവോ?
എണ്ണയിലിട്ട് വറക്കും ആ ഒരു മിക്സ് ആ ശ്യത്തിന് ഉപ്പും എറിവും നമ്മൾ ഇട്ടാതി നീ മുട്ട പപ്സ് ഉ എങ്ങനെ ഓവനൊന്നും ഇല്ലതാ
ഞാൻ ഇത് വരെയായിട്ട് സത്യത്തിൽ മിച്ചർ ഉണ്ടാക്കിട്ടില്ല ഇനി ഒരു വട്ടം ഉണ്ടാക്കി നോക്കാം എടി ആ ഞാൻ സത്യത്തി മുട്ടപപ്പ്സിന്റെ ഷീറ്റ് ഇപ്പം വേടിക്കാൻ കിട്ടും. പക്ഷെ നമ്മള് അങ്ങനെയല്ല അല്ലാതെയ ഉണ്ടാക്കിയത് മൈദമാവില്ലേ മൈ- തമാവ് വെച്ചാ ഉണ്ടാക്കിയത്. അത് സംഭവംന്ന് പറയുമ്പോ നമ്മള് മാവ് എടുക്കുക വാ അതിനാത്ത് ഈ എണ്ണ എണ്ണ ഒഴിച്ച് വെള്ളം ഒഴിച്ച് കൊഴയ്ക്ക അപ്പൊ അതൊരു പരുവായിട്ട് കിട്ടുന്ന കണക്ക് ഈ വലിയുന്ന രീതി കിട്ടുന്ന രീ യില് വരെ സെറ്റ് ആക്കി എടുക്ക എന്നിട്ട് പിന്നെ നമ്മള് ഈ കറിക്ക് ഈ എന്തോ മൊട്ട പഫ്സിന്റെ അകത്തിരിക്കുന്ന ഇതിന് വേണ്ടിയിട്ട് ചെയ്യാം അതിനാത്തന്തോ ആ മുട്ട കറിക്കുണ്ട് അയിനാത്ത് ഉള്ളി വഴറ്റിയ പിന്നെ ഉ ഉപ്പ് പിന്നെ നമ്മളിടുന്ന മസാലാസ് അ എന്തുവാ മൊളക് പൊടിയും കൊറച്ച് മഞ്ഞപ്പൊടിയും അങ്ങനത്തെ രീതിയില് അപ്പ അത് മസാല ഇടാ പിന്നെ എന്തുവാ മുട്ട പുഴുങ്ങ പിന്നെ ഈ ഇതിനാത്തോ ട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് ആ രീതിയിൽ വെച്ചിരിക്കുന്ന മാവിനാത്തോട്ട് ഇത് വെച്ച് ട്ട് നമ്മള് മുട്ട പഫ്സ് എങ്ങനയാ ഒരു രീതിയിലല്ലേ നമ്മൾ മുട്ട പപ്സ് അ ഷേപ്പ് ആ രീതിയില് നാലറ്റവും മട വച്ചിട്ട് ചെയ്താ മതി പക്ഷെ ഇവിടെ ഓവനൊന്നും ഇല്ലാത്തോണ്ട് പാടായിരുന്നു നമ്മള് മറ്റേ ഇഡലിക്കുട്ടത്തിലൊക്കെ വെച്ചിട്ടാ ചെയ്തത്.
ഉം അതിനേ കാട്ടി നീ മറ്റേ ദോശക്കല്ലി വച്ചിട്ട് മറച്ച് വെക്കാത്ത എന്തര് എന്തരെങ്കിലും അടപ്പ് വെച്ചാ
അഴേ അത് അങ്ങനെ ആവത്തില്ല സത്യത്തി മുട്ടപപ്പ്സ്. നമ്മൾ എണ്ണയിൽ ഇട്ട് പൊരിക്കണം ഒന്നെങ്കിൽ എണ്ണയിലിട്ട് പൊരിക്കണം ഒനകി എണ്ണയിലിട്ട് പൊരിക്കുന്ന സാധനം അല്ലാത്തൊണ്ട്. മറ്റേ നമ്മള് ഇഡലിക്കുട്ടത്തിന്റെ അടിയില് നമ്മളൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാ ചെയ്തത്. അപ്പൊ അതിനാത്ത് അവര് അടിനാത്ത് കൊറേ ഉപ്പ് ഇടും
ഉം
ഉപ്പിട്ടിട്ട് ചൂടാക്കിയിട്ട് മണ്ടേൽ ഇത് വെക്കും മണ്ടയിൽ ഇതൊരു പാത്രം വെച്ച് അയിന്റെ മണ്ടേല് ഈ മു ട്ടഫ്ശ് വെച്ചാ ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ചെയ്തേനും വലിയ രീതിയില് വർക്കായില്ല
എങ്ങനെ ഉണ്ടായിരുന്നു ഫൈനൽ ഔ പുട്ട്
കൊഴപ്പില്ല കഴിച്ചപ്പോ കൊഴപ്പില്ലാന്ന് തോന്നി ആദ്യം നമ്മള് ഞാൻ പറഞ്ഞില്ലേ പ ആ
നമ്മളീ കഴിക്കണ പല സാധനങ്ങളും വീട്ടില് ഈ ജസ്റ്റ് ചെയ്യാ ഉള്ളതേ ഉള്ളു നമ്മള് പൈസ കൊടുത്ത് പൊറത്തുന്ന് വാങ്ങും
ആ അത് തന്നെ എനിക്ക് പിന്നെ ഞാൻ ഈ എട ക്കെ എനിക്ക് മോമോസ് ഉണ്ടാക്കണോന്നുണ്ട്
ഇത് ചെയ്താ
ഇല്ലില്ല ചെയ്തില്ല ഞാനിങ്ങനെ മോമോസിന്റെ റെസിപ്പിയെക്കെ ഇങ്ങനെ നോക്കി വെച്ചേക്കുവാ
അത് യൂട്യൂബിൽ നോക്കുമ്പോ നല്ല റെസിറ്റി കിട്ടൂല്ല
ആ അത് ഒരു വട്ടം ചിക്കൻ വേടിക്കമ്പോ മോമോസ് ചെയ്ത് നോക്കാം
ഉം ആദ്യം ഒരെണം ഒരെണ്ണം ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫ്ലോപ്പായില്ലെങ്കി പിന്നെ കണ്ടിന്യൂ ചെയ്താതിയില്ലോ.
ആഹ് അതാ പിന്നെ എടക്കിടക്ക് ഇവിടെ ഷാർജൊക്കെ ഒണ്ടാ
ആഹ്
ഷാർജ പിന്നെ എളുപ്പവാണല്ലോ പാല് തണുപ്പിക്കാൻ വെച്ച് ട്ട് ഐസ് കട്ട ആയി ട്ട് അത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചാ മതി ചോക്ലേറ്റ് ഒക്കെ ഇട്ടിട്ട്
ഉം പിന്നെ നമുക്ക് ഓരോ കണ്ടങ്ങത് കേറ്റാലോ ചെല സമയം ബൂസ്റ്റ് ഇടാൻ ചെലപ്പോ ഹോർളിക്സ് ഇടാൻ ചെലപ്പോ മാ ഓരോ മഞ്ച് ഇടാം ഡയറി മിൽ ക്ക് ഓരോന്നും ഇടുമ്പോ അതിന്റേതായ ഫ്ലേവർ കിട്ടും.
ആ അതാ നമുക്കിഷ്ട്ടൊള്ള സാധനം ഇട്ട് വെച്ച് അടിച്ചാ ഷാർജ റെഡി.
ഉം അതൊന്നും കൊഴപ്പല്ല
പിന്നെ വ പഴംപൊരി ഒണ്ടാക്കും നിങ്ങടെ അവിടെ എങ്ങന പഴംപൊരീന്നാണോ പ
ആഹപഴംപൊരി വാഴയ്ക്കാപ്പം ഛെ സോറി പഴംപൊരി അല്ലേ വാഴയ്ക്കാപ്പം
പലടത്തും പലത് പറയുന്നത്
നീ പഴംപൊരിന്നാ പറയുന്ന
ആ നമ്മളിവിടെ പഴംപൊരിന്നാ പറയുന്നത്.
നിങ്ങളുടെ വാഴക്കപ്പം.
ആ നമ്മള് പഴ വഴംപൊരിന്നും വാഴക്കാപ്പന്നും പറയും പക്ഷെ മിക്കപ്പോഴും പഴംപൊരി പഴംപൊരി എന്നാ പറയുന്നേ
ഇവിടെ വാഴക്ക ഇപ്പോന്നാണ് പറയ്ണ വാഴക്കപ്പം ഉഴുന്ന് വടാ പരിപ്പൂർ
ആ ആ ഇവിടെ ഉഴുന്നുവട പരിപ്പുവട അതൊക്കെ തന്നെ പിന്നെ ഗുണ്ട് ഗുണ്ടിനെ അങ്ങനെയാണോ പറയുന്ന.
ഒതു മറ്റേ സാനം ആ പഴ കേക്ക്
പഴക്കേക്ക് അതെന്തുവാണോ എന്തോ നമുക്ക് മറ്റേ അത് കേക്കുണ്ട് പൂ കേക്ക് പൂ കേക്കല്ല വെട്ടികെക്കുണ്ട്.
ബ്രൗൺ സാധനം ഉള്ളതല്ലേ?
ആഹ് അതിനാണ് നിങ്ങള് പഴക്കേക്ക്ന്ന് പറയുന്നേ ഓ നമ്മൾ ഇവിടുത്തെ നാട്ടിലെ ഗുണ്ടെന്നാ പറയുന്നേ അയ്ന് മറ്റ ഗുണ്ടു പോലെ ഇരിക്കുവല്ലോ
പിന്നെ ഇത് കിടയിലോണ് രസമാണ് നീ ഒരുതവണ ട്രൈ ചെയ്ത് നോക്ക്
ആഹ് ഞാൻ ഇതൊട്ട് രസവട കഴിച്ചിട്ടില്ലാ അത് എന്തോ സാധനം
സാധാ പരിപ്പുവട വാങ്ങിച്ചിട്ട് നിങ്ങള അവിടെ കാണൂല്ലന്നല്ലേ പറഞ്ഞേ നീ ട്രിവാൻഡ്രത്ത് വരുമ്പം കഴിക്കണം അല്ലെങ്കിൽ സാധാ പരിപ്പട വ വാങ്ങിച്ചതിന് ശേഷം നീ വീട്ടിൽ നല്ലോടത്തെ കിഡിലമായിട്ട് രസം വെക്കണം അങ്ങനെ ഉപ്പും മുളകും എരിവും എല്ലാം പക്കാക്കി രസം വയ്ക്കൂല്ലേ
ആഹ്
രസം വെച്ചിട്ട് ഉഴുന്ന് വട വാങ്ങിച്ച് ചൂടാക്കിട്ട് അതില് കുറച്ചു നേരം ഇട്ടിരുന്ന മതി ഇട്ട് കൊറെ കഴിഞ്ഞിട്ട് രസവും പരിപ്പ് വട ഉഴുന്നു വട ഇടോടി ചെലോര്
ആഹ്
ആഹ് ഞാൻ പഠിച്ചിരന്നാ കോളേജിന്റെ അപ്പറത്ത് ആഹ് അവിടെ ഒരു സ്ഥലത്ത്ങ്ങനാ ഒരു രണ്ട് മൂന്ന് ഉഴുന്ന് വടെയും രസവടെയും ഇങ്ങനെട്ട് ഇരുപത് രൂപക്ക് തരും ആഹ് നല്ല ടേസ്റ്റാണ് ആഹ്
തൊരു ട്ടും കഴിച്ചിട്ടില്ല എനിക്ക് അയിൻ്റെ കോമ്പിനേഷന്റെ ടേസ്റ്റ് ഇപ്പോഴും മനസ്സിലാവുന്നില്ല രസവും പരിപ്പുവടെയൊക്കെ ക്കെ
രസം പരിപ്പുവടയുടെയും ഇയ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീട്ടിൽ വാങ്ങിച്ച് രസം നല്ലവത്ത കിട്ടില്ല പക്ഷെ കിടിലൻ ടെസ്റ്റാണ് ട്ടാ
അങ്ങനത്തെ ഒരു വാടയുണ്ടെന്ന് ഇവിടെ വന്നിട്ടാ നീ പറഞ്ഞിട്ടാ അറിയുന്നത്
ആഹ് ഇവിടെ സഞ്ചു അണത്തിന് മിക്ക വീട്ടിലും ഉഴുന്ന് വടയില്ലെങ്കിൽ രസ വട ആയിരിക്കും
ആ നമ്മുടെ ഇവിടെ ഉഴുന്നുവട കൊടയ്ക്കും കൊടുക്കും നമ്മൾ പിന്നെ ഉഴുന്നവടയിലൂടെ ചമ്മന്തിയും സാമ്പറും കൂട്ടും കഴിച്ച്
ആഹ് അത് അത് ഉഴുന്ന് വടായിരിക്കുട്ടോ അത് ഇവിടെ ചമ്മന്തി കൂട്ടി തന്നെ പക്ഷെ രസം ഇവിടെ കിടിലമാണ് ആ രസത്തിന്റെ ആ ടേസ്റ്റ് കൂടെ ആ വടയിലേക്ക് ചെന്ന് കേയറിയേ
ആഹ് ത്രിവാൻഡ്രത്ത് മിക്ക കടകളിലും കിട്ടോ
ഏ ത്രിവാൻഡ്രത്ത് അത്യാവശ്യം എടെ എന്റെ വീടിന്റെ അങ്ങോട്ടൊക്കെ ഉണ്ട്
ആഹ് ഓക്കെ ഒരു ദിവസം വരുമ്പോ ട്രൈ ചെയ്ത് നോക്ക
ഉം ഇവിടെ കാണും നീ നോക്കി നോക്കി വന്നാ മതി
പിന്നെ ട്രിവാൻഡ്രത്ത് ഫേമസ് അല്ലേ ബോളിം പായസവും
ആബോളിം പായസം അത് ഒന്നന്നര അത് ത്റിവാണ്ട്റത് സദ്യയില് ഓളിപായസം ഇല്ലാത്ത സദ്യയണ്ടോ
ആ നമ്മൾ ഇങ്ങോട്ട് കൊല്ലം ആയൊണ്ട് അമ്മക്കിവിടെ ബോളിയൊന്നും ഇല്ല ബോളി വെക്കുന്ന കല്യാണോണ്ട് പശെ നമുക്കങ്ങനെ ബോളി അങ്ങനെ അത്രക്ക് തായിട്ടില്ല
ഇവിടെ ചെല കല്യാണത്തിന് ബോളി അല്ലെ ചില കല്യാണത്തിന് പൂന്തി
അതെന്തുവാ
മറ്റെ കുഞ്ഞ്കുഞ്ഞ് മറ്റെ മധുരള്ള സാധന ഉണ്ട ഉണ്ട ഒരു മഞ്ഞ സാധനമണ്ട് കുഞ്ഞ് കുഞ്ഞ്
ആ മനസ്സിലായി മറ്റേ ലഡു കണക്കിരിക്ക്ണെ ചെറുത് സാധനം
ആ അതാണ് പൂന്തി അതാണ് പൂന്തി
ഓ അതും പായസം കൂടി കഴിക്കോ
പായസ അല്ലെങ്കിൽ ബോളി
അങ്ങനെ നമ്മടെ ഇവിടൊന്നും അങ്ങനെ ഇല്ല കേട്ടോ
അവിടെയാണെങ്കി- നമ്മളെ പായസത്തിന് അഡ്ജസ്റ്റ് ചെയ്യും ഊന്തിപ് ഇത്ത്പ്പൂരേ കിട്ടുള്ളൂ
ആഹ് ഞാൻ ആദ്യായിട്ട് ഈ സാധനത്തിന്റെ പേര് വരെ കേൾക്കുന്നത്
ഉം തിന്നിട്ടുണ്ട് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ
ഞാൻ എപ്പഴും ഒരു വട്ടം തിന്നി-ട്ടുണ്ട് പക്ഷെ ഇങ്ങനൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ഈ- കല്യാണത്തിന് അങ്ങനൊന്നും കഴിച്ചിട്ടില്ല അല്ലാതെ എപ്പോഴോ കഴിച്ചിട്ടുണ്ടന്ന് തോന്നുന്നു
ഉം
ആന് എനിക്കത്ര ഓർമ്മയില്ല ഞാനിപ്പ നീ അത് ഷേപ്പൊകെ പറഞ്ഞപ്പഴാ എനിക്ക് ഓർ- ഓർമ്മ വന്നത് അങ്ങനെ ഒരു സാനത്തെ പറ്റി അല്ലാതെ ഞാനങ്ങനെ കഴിച്ചിട്ടില്ല
ഉം അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്
ആഹ് അതെ ഇനി അങ്ങോട്ട് വരുമ്പോ അതൊക്കെ-
ഉം പിന്നെ ഞാൻ പറഞ്ഞത് രസ വടയുടെ ഒന്ന് സെറ്റാക്കി നോക്ക്
ആഹ് അത് ട്രൈ ചെയ്ത് നോക്കാം
ഉം പിന്നെ ശരിയടാ ഞാൻ ചായെടെ ബാകി കാര്യങ്ങൾ നോക്കാൻ പോണു ബായ്
ആഹ് ഓക്കെ ശരി എന്നാൽ ഓക്കെ